ആഹ് കേക്ക്‌ന്ന്ണ്ട്
വേറെന്തൊക്കെണ്ട് വിശേഷം?
എന്താ സുഖാണ്
ന്നാന്ന് കെ ടന്നു.
ആയ് ശരി ഭക്ഷണൊക്കെ കഴിച്ചോ?
ഡ്ഡ് കഴിച്ചോ?
ആഹ്‌ എന്തേന്നു സ്പെഷ്യല്? ആഹ്‌ കഴിച്ച്?
ഏഹ്‌ സ്പെഷ്യലൊന്നുണ്ടാക്കില്ല പത്തിരി.
അ ഹാ അയ് ശെരി, ചോറ്ന്നല്ണ്ടാവില്ല.
ചോറ് രാത്രിക്ക് തിന്നലില്ല. അത് ഉച്ചക്ക്. ക്ക് ഒരു നേരം മാത്രേ കഴിക്കുള്ളൂ.
അയ് ശെരി.
ആ ഇയാൾ ഇവര് രാത്രി ചോറാണോ?
ചെലപ്പോ ചോറ് കഴിക്കും ചിലപ്പോ ഒന്നും കഴിക്കൂല ഇന്ന്പ്പോ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടില്ല ഇക്കാന്റെ രാവിലത്തെ ദോശ ഇണ്ടായിന്നു.
ആഹ്
അങ്ങനെ കഴിച്ചു.
അതെ അതെ ആഹ് മക്കളൊക്കെ കഴിച്ചു.
ആഹ് ഒറങ്ങിയവര്?
ആഹ് അവരൊക്കെ ഓരോരു ഭാഗത്ത് കിടന്നു മൂത്താള് ഡിഗ്രിക്ക് പഠിക്കുന്നതാണ്.
അയ് ശരി.
രണ്ടാമത്ത ആള് പ്ലസ് വണ്ണിന് പഠിക്കുന്നത മൂന്നാമത്തെ ആള് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു.
ഒക്കെ വല്യയ കുട്ടിയളായിക്കുണുല്ലേ?
ഉം മൂന്ന് പെൺകുട്ട്യാളാ.
മാഷാ അള്ളാ മൂന്നാളിലെ.
ഫുഡ് രാത്രിക്ക് അങ്ങനെ കഴിക്കാണ്ട് കെടക്കാൻ പാടില്ല ട്ടോ.
അങ്ങനെണ്ട്ല്ലേ?
ഫുഡ് കഴിക്കണം കുറ ച്ചെങ്കിലും കഴിക്കണം തീരെ കഴിക്കാണ്ട് കിടന്നാലേ നമുക്ക അത് ആാരോഗ്യ പ്രശ്നം ഉണ്ടാകും.
ആഹ് പിന്നെ രാവിൽക്ക് നല്ല ക്ഷീണയ്ക്കാരം.
നല്ല ക്ഷീണം ഇണ്ടാവും തീരെ എണീക്കാൻ പറ്റില്ല.
അതാണ് അപ്പൊ പിന്നെ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ തോന്നും
ആഹ് അതെ അങ്ങനന്നെ അപ്പോ രാത്രിക്ക് ഒരു ഏഴ് മണിക്ക്. ടൈം ഏഴ് മണി എട്ട് മണിയുടെ ടൈമില് ഭക്ഷണം കഴിച.
അങ്ങനെഎണ്ല്ലേ?
ഉംഒരു ഉറങ്ങുന്നേണ്ടെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേങ്കിൽ നമ്മള് ഭക്ഷണം കഴിച്ചിരിക്കണം എന്നിട്ട് ഉറങ്ങാവു.
ആഹ്
എങ്ങനെ വെള്ളം കുടിക്കയൊക്കെ ചെയ്യോ? വെള്ളൊക്കെ വെള്ളം നന്നായിട്ട് കുടിക്കും നന്നായിട്ട് കുടിക്കാൻ പാടില്ല. ഓവറായിട്ടും കുടിക്കാം പാടില്ല അതിനൊരു ലിമിറ്റ് ഇണ്ട്.
അങ്ങനെണ്ട്ല്ലേ?
വെള്ളംന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായതാണ് ശരിക്കു പറഞ്ഞാൽ വെള്ളം.
ആഹ്
ശരിക്കും നമ്മൾക്ക് ഈ ഭൂമിൽ തന്നെ ശരിക്കൊരു. എഴുപത്തഞ്ച് ശതമാനം വെള്ളാണല്ലോ?
അതെ.
എല്ലാവർക്കും വെള്ളം വേണല്ലോ മ മരത്തിനായാലും മൃഗങ്ങൾക്കായാലും. പക്ഷികൾക്കായാലും അതുപോലെ. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ നമ്മള് കുടിക്കാൻ പാടുള്ളൂ. എത്രയാകണക്ക് എന്നെല്ലാം അറിയാവോ? എത്ര വെള്ളം വേണം.
രണ്ട് ലിറ്റർ അല്ലേ?
അല്ല നമ്മളെ പിന്നെ ബോഡിക്ക് വെയിറ്റ് എങ്ങനെയാണോ ഒരു കിൽ ഒരു ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് ഇരുപത് കിലോ വെയിറ്റ് തൂക്കുള്ളാക്കാണ് ഒരു ലിറ്റർ വെള്ളം
ലിറ്റർ ഓക്കെ
അപ്പോ നാല്പ്പത് കിലോ വെയിറ്റുള്ളവർക്ക് രണ്ട് ലിറ്റർ വെള്ളം
ആഹ്
അപ്പ അറുപത് കിലോ വെയിറ്റുള്ളവർക്ക് മൂന്ന് ലിറ്റർ വെള്ളം അതാണ് അതിന്റെ ഒരു ഇത് അതിൽ കൂടുതൽ ഞമ്മള് വെള്ളം കുടി ച്ച് കഴിഞ്ഞാല് ഈ വെള്ളം ഞമ്മക്ക് എല്ലാടത്തും എത്തണ്ട ഒര് സംഭവാണ് നമ്മളെ ഈ ബോഡീല് ആരോഗ്യ ത്തിൻ്റെ നമ്മൾ തിൻ്റെ ഉള്ളില് കുറേ കാര്യങ്ങള്ണ്ടല്ലോ.
ആഹ് ആഹ്
ഇവിടെല്ലാം വെള്ളം പമ്പയ്യാണ്ടേ
ആഹ്
അപ്പൊ ഇത് കൂടുതലാവുമ്പം അത് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അതാണ് ഈ കിഡ്നിൽ സ്റ്റോണ് വരുന്നെന്ന് വെള്ളം കുറഞ്ഞാലും കിഡ്നില് കല്ല് വരും വെള്ളം കൂടിയാലും കിഡ്നില് കല്ല് വരും. ഉം അപ്പം മ്മള് അള
പെട്ടെന്ന് മൂത്രച്ചൂട്ണ്ടാവേയ്
അതെ അപ്പം അളവിന് കണക്കായിട്ടേ കുടിക്കാവൂ അതും രാത്രിക് ക്ക് കുടിക്കാൻ പാടില്ല ഒരു ഏഴ് മണിന്റെ ഉള്ളിലായിട്ട് ആ മൂന്ന് ലിറ്റർ വെള്ളം ചെറുമാതിരി സ്ളിപ്പ്‌, സ്ളിപ്പ്‌ പായിട്ട് വലിച്ചു കുടിക്കാൻ പാടില്ല ദാഹിക്കുന്നതിന് മുന്നേ വെള്ളം കുടിക്കണം
ഓക്കേ അങ്ങനേണോ ങ്ങളെന്താ ഡയറ്റ് നോക്കലുണ്ടോ?
ഞാന് ഒരു ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സില് പോന്നേണ് അപ്പൊ അതിനെപ്പറ്റി പൊർ ച്ചറിയുന്നത് കൊണ്ടാണ് പറഞ്ഞരുന്നത്
ഓക്കേ ഓക്കേ ആ ഞമ്മക്ക് അറിവില്ലാത്തവർക്ക് ആ ഞാൻ വർക്കയ്യ്ണ് ണ്ട്
എന്ത്‌
ഞാന് സോളാർന്റെ ഓഫീസില് ഓഫീസ് സ്റ്റാഫ് ആയ്റ്റ്
ഓ
വർക്ക്
അവ്ടെ വർക്ക് ചെയ്യുന്നുണ്ട് മക്കള്
മക്കള് രണ്ടാള് ഒരാൾക്ക് ഒമ്പത് വയസ്സ് മൂന്നാം ക്ലാസ്സ് പഠിക്ക്ണു. ഒരാള് യു കെ ജി
ഓ
ആറ് വയസ്സ്
ആ അപ്പോ അവരെയൊക്കെ വീട്ടിന്ന് സ്കൂളിലേക്ക് അയച്ചു കഴിഞ്ഞിട്ടാണോ പോവ
ആ അങ്ങനെ പോവ വ്ടട്ത്തന്നേണ് ആ ഓഫ്‌ ഓഫീസ് നടക്കാള്ള ദൂരേള്ളൂ പത്തു മണിക്ക് ആ ഒരു വീഡിയോ കോൾണ്ട് അയ്ന് അറ്റൻഡ് ചെയ്താൽ മയി. നാലരാവുമ്പത്തിന് എറങ്ങും ചെയ്യ
ഓ അപ്പോ ങ്ങനെ വർക്കൊക്കെ ചെയ്യുന്ന ആളാണോ ഫുഡൊന്നും കഴിക്കാണ്ടെ ങ്ങനെ രാത്രിയൊക്കെ കിടന്നുറങ്ങുന്നത് ഞമ്മള ആരോഗ്യം നമ്മളന്നെ ശ്രദ്ധിക്കണ്ടേ
അഅ് ശരിയാണ് പക്ഷെ ചെലെ ടൈമില് ങ്ങണ്ട് ഫുഡഴിക്കാൻ തോന്നൂല്ല
തോന്നാതിരിക്കാനുള്ള കാരണം ഞമ്മൾ എന്തെങ്കിലും നെഗറ്റീവ് ചിന്തിക്കുന്നുന്നത് കൊണ്ടാണ് നമുക്ക് പോസിറ്റീവ് മൈൻഡ് കൊടുക്കണം അപ്പോ എപ്പോഴും നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കണം
ഓക്കേ
വർക്കഔട്ട് വർക്ക്ക്കെ ചെയ്യുന്ന സമയത്ത് രാവിലെ വ്യാഴാമം ചെയ്യോ വർക്ക്ഔട്ട് ചെയ്യോ?
ഇല്ല ടൈമ് അധികം കിട്ടാറില്ല പിന്നെ അയ്മക്ക് വല്ലാണ് കോൺസെൻട്രേഷൻ ചെയ്തിട്ടില്ല മക്കളെ സ്കൂൾക്ക് പോലും
അതെ അത് ടൈം നിങ്ങള് കുറച്ചെങ്കിലും അതിന് വേണ്ടിട്ട് ഉണ്ടാക്കിട് ക്കണം കാരണം നമ്മള് ഞങ്ങൾക്കൊരു വേദന വന്ന് കഴിഞ്ഞാൽ അത് മക്കൾക്കോ ഉമ്മാക്കോ ആര്ക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ
അതാണ്
ഞങ്ങൾ ഇന്ന് അനുഭവിക്കണ്ടേ അപ്പോ നമ്മൾ. ആരോഗ്യം, ടയേഡ് ആകാ ണ്ടിരിക്കണമെങ്കില് എന്തൊക്കെ വേണം അത് ഞങ്ങളെക്കെ ചെയ്യണം. ശരിക്കൊരു പോഷകാഹാരം എന്നൊക്കെ രാവിലെ ചെയ്യും.
ഉം എത്ര മണി ഒരു മണിക്കൂർ.
അല്ല ഒരു പത്ത് ഇരുപത് മിനിറ്റ് മാത്രം. അത്രേ ചെയ്യണ്ടു ഞമ്മുക്കൊന്ന് മസിൽസൊക്കെ ഒന്ന് ബില്ഡ് ആകാനാണ്. അത് വെ യിറ്റ് ഉള്ളവര് വെയിറ്റ് ഇല്ലാത്തവര് എന്നുള്ളൊരു കണക്കൊന്നും അതിലില്ല.
ഓക്കെ.
വ്യായാമം എല്ലാവർക്കും നിർബന്ധാ.
ആഹ്.
ശരിക്ക് ഞമ്മള് പിന്നെ ചെറിയൊരു കുഞ്ഞ്. പ്രസവിക്കുന്നതിന് മുന്നേ ഞമ്മള് ആഹ് വയറ്റിനുള്ളിന്ന് തന്നെ. ഇവര് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെന്നാണ് അതിനൊരു പഠനം.
ആഹ്.
അത് പുറത്ത് നമ്മള് വന്ന് കഴിഞ്ഞാലു. അവരെ ആഹ് ഒരു കളി ഉണ്ടല്ലോ. അത് അവരെ ഒരു വ്യായാമമാണ് അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും.
ആഹ് കാലു കൊണ്ടും കൈ കൊണ്ടും ഉള്ള ആക്ഷൻസുകള്.
പിന്നെ അവര് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായി ഓടിച്ചു. ചാടി നടക്കുന്ന ആഹ് ഒരു വർക്ക് ഔട്ട്.
ഉം ഉം.
അതാണ് പിന്നെ നമ്മ നമ്മൾ അറിവ് കിട്ടുമ്പോഴേക്ക് അവിടെ നിന്ന് പോവും. അതിനെപ്പറ്റി അറിവ് ഉണ്ടാവും പക്ഷെ. തിരിച്ചറിവുണ്ടാവില്ല.
അതെ.
എല്ലാം പഠിക്കുന്നുണ്ടാവും ഇപ്പോ. ആദ്യമൊക്കെ മുന്നൊക്കെ നമ്മള് മ മദ്രസ്സിന്നൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാന്ന് വെള്ളം. ഇരുന്നേ കുടിക്കാൻ പാടുള്ളൂ നിന്ന് കുടിക്കാൻ പാടില്ല ഉറങ്ങാൻ പാടി ഉറങ്ങുന്നത്. നേരത്ത് ഉറങ്ങണം രാവിലെ പിന്നെ രാവിലെ ഉറങ്ങാൻ പക്ഷെ ആഹ്. പക്ഷെ ഇത് ഇതൊല്ലാം അറിയാം പക്ഷെ അത് നമ്മള് ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ല.
ആഹ്.
അതാണ് ഇപ്പോൾ. ശാസ്ത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പച്ചവെള്ളം മാത്രമേ കുടി ക്കാവും ഓക്കെ.
ഉം ഉം.
പിന്നെ എന്ന് വെച്ചാല് പച്ചവെള്ളം. മാത്രമേ കുടിക്കാവുള്ളൂ നിങ്ങൾ അപ്പോൾ വ വർക്കിന് പോകുന്ന ടൈമിൽ വെള്ളം കൊണ്ടു പോവോ?
ഇല്ല ഇല്ല അവിടെ ഇണ്ടാവും വെള്ളം. മറ്റേ മിനറൽ ആഹ് വെള്ളം കുടിക്കാറുണ്ട് അവിടുന്ന്.
ആഹ് അപ്പ ഉച്ചക്ക് ഫുഡ്ഡ് കൊണ്ടുപോവോ?
ആഹ് ഫുഡ്ഡ് കൊണ്ട് പോവും അത് കഴിക്കും.
ഉം ചായ എത്താണോ?
ചായേന്റെആളാണ്.
ആഹ് ശ്രെദ്ധിക്കണം. ചെറിയ പ്രായാണ് ശ്രദ്ധിക്കണം ഷുഗറും പ്രഷറൊക്കെ വന്ന് കഴിഞ്ഞാ പിന്നെ ജീവിതകാലം മൊ ത്തായിട്ട് ഗുളികേന്റെ മേലെയായിരിക്കും.
അതാണ് പക്ഷെ. ഇനിക്ക് രാവി‌ലെ നല്ല സ്ട്രോങിലൊരു റ്റീ കിട്ടണം പിന്നെ കൊയപ്പൊന്നു ഇല്ല.
ആഹ്
അത് ചെലപ്പ തലവേദനേക്കും
ആഹ് അത് നമ്മള് മനസ്സ് കൊട്ക്കുന്നൊണ്ടാന്ന് തലവേദന ചായ കുട് ടിച്ചില്ലെങ്കി തലവേദന വരുംന്ന് അത് നമ്മള് ഔടെ വെച്ചുപോയി ശരിക്ക് മഴ കൊണ്ടാ പനി വരോ
ആദ്യൊക്കെ വന്നിര്ന്നു
അത് ശെരിക്ക് അമ്മള് അത് എന്താ പറയന്നറിയോ മഴ കൊണ്ട്കയ് മഴ കൊള്ളല്ലേ കൊള്ളല്ലേ പനി വരും പനി വരും അത് മൈൻഡില് അവിടെ സെറ്റെയ്ത് അപ്പെന്തായാലും പനി വരും അപ്പങ്ങനെയാണെങ്കി പിന്നെ ശവറ്ന്ന് കുളിക്ക്ന്നില്ലേ
അതാണ് അപ്പൊ അല്ല അഹ് ശെര്യാണ്
പശുക്കള് പശു ആട് പക്ഷികള് ഇവർക്കൊക്കെ മഴ കൊള്ളുന്നില്ലെ അവർക്കൊക്കെ പനിയൊണ്ടോ
അല്ലല്ല അതൊരു മൈൻഡ് സെറ്റിങ്ങാണ് അത് കൊ തന്നെ തലവേദന വന്നാൽചായ കുട്ചാൽ മാറുംന്നില്ലതൊര്
മാ മാറൂല പക്ഷേ തോന്നേഒള്ളൂ ചായ കുടിച്ചാ മാറൂന്ന് നമ്മള് വിചാരിക്ക്ന്നതാണ് പക്ഷേ മാറൊന്നുല്ല പക്ഷെ അത് നമുക്ക് തോന്നും
ആഹ് ആഹ് നമ്മളെ മൈൻഡാണല്ലോ നമ്മളെ മുന്നോട്ട് നയി
അതെ നമ്മളെന്താണോ ചിന്തിക്ക്ന്നത് അതാണ് നമ്മള് നടക്ക്ന്നത് കാര്ണം നമ്മളിപ്പൊ മൈൻഡില് ഒരു കയ്യെട്ത്തിട്ടപ്പുറം വെക്കാൻ പറ്റൂല പറ്റൂല പറ്റൂലാന്ന് പറഞ്ഞോണ്ട് നിന്നാലാ കയ്യെട്ത്തിട്ട് വെക്കാനേ പറ്റൂല
ഉം മൈൻഡ്
അതാ ആഹ് മൈൻഡ്ല് നമ്മളെന്താണോ കൊടുക്ക്ന്നത് അതാണ് നമ്മളെ ബോഡി ടിയും പ്രവർത്തിക്ക
ഇത് മനസ്സിലാകുന്നവർക്ക് പറഞ്ഞു കൊടുത്ത പെട്ടെന്ന് മനസ്സിലാവും
അതെ അഹ് ശെര്യാണ്
എന്നാ ഓക്കെ ന്നാ ഞാൻ വെക്കാ